ഹലോ
ആ എനിക്കും പതിനഞ്ചണ്ണണ്ട് ഞാൻ ഇരുപത് ന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ച പക്ഷെ പതിനഞ്ചെണ്ണം ആ അ എന്തൊക്കെണ്ട് ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞെ
ഫുണ്ടിന്റെ പരിവാ ആ ചോറ് അടുപ്പത്തിട്ട് വെച്ച്ണ്
ആഹ്
ഇന്ന് വള്ളല്ലേനി അതോണ്ടൊക്കെ ഒക്കെ അടെന്നു
വെള്ളോ മഴ പെയ്തിട്ടോ
അല്ല ടാങ്കില് വെള്ളല്ല
അത് ശരി ആ കറണ്ട് ഇണ്ടായിരുന്നില്ലേ
കരണ്ട് ഞങ്ങൾക്ക് കിണറില്ല അപ്പൊ അവിടെ ജലനിധി ഉണ്ട് എറക്കില്ലന്നെ ടാങ്കയിന്റെ അപ്പൊ അയിന്ന് എടുക്കലേനി ഞാന് മോട്ടറ് ഇട്ട് ഇട്ക്കല
ആ ഹ്ആഹ്
പ്പന്ന് കറന്റ് ഇന്ന് ഇട്ണ ആള് ഇട്ടീല്ല വെള്ളം
ന്നട് ഒക്കടന്ന്
വെള്ളം ഇല്ലാഞ്ഞ നല്ല ബുദ്ധിമുട്ടാവൂലേ ഞമ്മ കറക് ക്റ്റ് ടൈമിലങ്ങട്ട് മക്കളൊക്കെ ഉ മക്കളൊക്കെ
ക്കെ സ്കൂൾ പോയി
ആഹ് ആഹ്
ന്ക്ക് രണ്ടാള്ണ്ട് രണ്ടാളും പോയി
ആ വീട്ടില് പിന്നാരാ വേറെള്ളേ
ഞാൻ ഞങ്ങള്സ്വന്തംവീടാ
ആഹ് ആഹ് ആഹ്
ഹസ്ബൻഡ് പണിക്കും പോയി
അപ്പൊ പിന്നെ പേടിക്കാനില്ല പിന്നെ ഏന്തെങ്കിലുമൊക്കെ നേരത്തെ വെച്ചാ മതിയല്ലോ വരാണ്ടന്നൊന്ന് ഉം
ഏ അടുപ് ഗ്യാസ് മേഉണ്ട്
ഉം ഉം ഉംഎല്ലാരും ഒർക്ക് അയി ശരി ആഹ്
കരൻ ഏ കരററും ഇല്ല
ആ കരണ്ട്പോയതപ്പോ
കരണ്ട് നേരം വെളുക്കുമ്പഴേ വേണ്ട എന്തോ കളികളിച്ചണ്
ശരി ആ അയ കറണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം പറയണ്ട വാഷിംഗ് മെഷീനിൽ ഇത് മുഴുവനായിട്ടുണ്ടാവലേ അല്ലേ
എല്ല വാഷിംഗ് മിഷീൻ ഇന്നലെ പൊ പണിന്റെ ഡ്രസ്സ് പുതുർത്താൻട്ടച്ചച്ച്
ആഹ് ആ അള്ള ഇ ഇന്നല്ല ഇന്ന് എല്ലാം കൊണ്ടും ദിവസം മോശമാണല്ലോ
സത്യം ഇ വല്ലാത്തൊരു ദിവസം തന്നായി പോയി ഇങ്ങനെ എന്ത് ഞാൻ ഇവിടെ കൂടന്റെ വിശുദ്ധമായിട്ടും കുടുങ്ങിയില്ല വെള്ളത്തിന്നൊന്നും
ഉം ഇവടെ ടാങ്കിലും വെള്ളം ചായും കരണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം പൊക്കാം
ആഹ് പറയാല്ലോ എന്താ ബെഡിച്ചീറ്റ്
മ അറിയണെന്നുണ്ടെങ്കിലിൽ മൊഡർ ഇട്ടച്ചാ മതിയായിരുന്നു
അതിന് ഞങ്ങൾക്ക് ഇത് വെള്ളം ഒന്നരടനെ ഇടുള്ളൂ
അത് ശരി ആഹ്
ഇന്ന് വരണ്ട ദിവസാണ് ഇന്ന് വന്നില്ല
ഉം
പിണ്ട നാളായിട്ടോ പോയി ഇന്ന്
ട്ട അങ്ങനെ ഇപ്പ വെള്ളം കിട്ടി
വെള്ളം കിട്ടില്ല ഞാൻ താ പൊത്ത്റമ്മ വ ചീനി വ വ
ആഹ് മഴവെള്ളം കിട്ടാനല്ലേ
ആ അയ്നാണേതീ തിരുമ്പാന കിടക്കുവ തിരുമ്പണ കല്ലിന്റെ അടുത്ത് പോവാൻ വയ മറ്റേ തൂങ്ങിക്കണ പുയു ക്കളില്ലേ വെള്ള ആ ഉണ്ടുന്നിട്ട് ആട ഇറങ്ങാൻ പോയി ക്കതിരുമാന്
വല്ലാത്ത കൊടുക്കന്നായി പോയി അതില്ല ഇനിമയ വെള്ള തിരുമ്പിയാൽ മതി ഇനി
അല്ലാ ഇപ്പ ഈ തിരുമ്പിനോടത്ത് ഇതൊന്നും വെച്ചിട്ടില്ല ഞങ്ങള് ഇങ്ങനെ കൊട്ടത്തളം പോലെ കെട്ടിയിട്ടില്ല ആഹ നമ്മള് ഇത്‌ കൊട്ടതളം പോലെ കെട്ടണത് ഈ മഴയാണെങ്കിലും വേണ്ടില്ല വെയില് ആണെങ്കിലും വേണ്ടിയില്ല അലക്കുന്നോർക്കേ അവിടെ വൃത്തിയുണ്ടാവും
ഉം പുഴുക്കള് തൂങ്ങനൊണ്ട് പേടിയാ മേത്ത് ആ വെള്ള പുഴുക്കളില്ലേ വേഗം ചൊറിയും
ഉം
അത് മേത്ത് ആയ മതി പിന്നെ നോക്ക് തന്നെ വേണ്ടാ ആ പുഴുക്ക് ഭയങ്കര ഇത് കാണല്ലോ
ഈ വെള്ളപ്പുഴുക്കള് എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മണ്ണിരയല്ലല്ലോ
ഏയ് മരത്തുമ്മേ നിന്ന് തൂങ്ങക
ആ മരത്തും മെലിങ്ങനെ പറ്റിപ്പിടിച്ച്ക്കണ ആ ഒരു ഇതിലേ-
ഒരു വെള്ളം ന ഒരു പക്കത്തോരു ചോന്ന ഒരു പുള്ളിയും ഉണ്ടാവും കാണുമ്പം തന്നെ മനസ്സിന് അറപ്പാവും അത് തൊട്ടാലും തൊടച്ചാലും എന്താക്കിയാലും തട്ടിയാലും പോവില്ല അങ്ങനത്തെ കേസും കൂടിയാ
അത് തോനെയുണ്ടാവോ അവിടെ
ആഹ് എടക്ക് എടക്ക് ഇ തൂങ്ങി വിങ്ക്ണ്ടാ യിുന്ന
എഛ് എം താഴത്തെക്ക് വേരുണ്ടാവലേ
ആഹ് പെരേക്കൊക്കെ കേറി വരുവാ ഞാൻ അന്നിട്ട് അടുക്കള വാതില് തൊറക്കല് തന്നെയില്ല കാന്നച്ച ആ എവിടെ പോയി ചാരി നിന്നാൽ മേത്ത് ആയാൽ ഓഹ് പണിയായി
ഇതാണ് ഇതിന്റെ കല റിച്ചൊക്കെ വന്നെ ഭയങ്കര പാ ഗം
ഉം വല്ലാത്ത ഒരുതന്നെ എടുങ്ങാറായി പോയി വെള്ളം വാഷിങ് മെഷീൻ അത്- കറണ്ടന്റെ റമന്ന് മുക്കി ണ്ടോ വാഷിംഗ് മെഷീനിൽ വാർന്നാലും വണ്ടില്ലാച്ചേ കറണ്ടും ഇല്ല
അങ്ങ
പാരറിന്റെ അതിന ത്തെ കാട്ടി മുക്കിക്കണ്ടോ അ താദ്യന് മതിേന
ശരിയാണ് മക്കളോക്കെ എത്രയിലാ പഠിക്കണെ
മോ വല്ലിയ രണ്ടാ ക്ലാസിലാ ചെറുത് യു കെ ജി ലൂവാ
ആഹ പിന്നെ എന്ത എതിി ക്കയാ
ഏയെ
മീൻ കിട്ടിയോ
ീമ്മ കിട്ടിയില്ലത് വെള്ളരി ഉണ്ട് അത് താ ളിക്ക അയച്ചു
ഇന്നിട്ട് പിന്നെ വർക്കിനൊക്കെ പോയിരുന്നോ
ഏയ്
വർക്കിന് പോയിരുന്നോ
വർക്കിന് പോയില്ല ഇന്ന് ചെറിയൊരു ഓൺലൈനായിട്ട് പരിപാടി ഉണ്ടായി അത് നിർത്തി വെച്ചാ
ഓഹ് ഓഹ്
നിർത്തി വെച്ചു പെരപ്പണിയായ പോണു അങ്ങ് ഇനി എറങ്ങിയില്ല
ഉം എന്തിനായിരുന്നു
ഏയെ
എന്തിലായിരുന്നു
പ്രോഡക്റ്റ് സെയിലെയ്യാന്
അന്നത്തെ സെയ്ലായിരുന്നോ?
ഓഹ് അത്യാവശ്യം കിട്ടീന്. ഞ്ഞിപ്പം പ്പന്നാരെ കൂടിട്ടോള്ള്. ഞങ്ങള് ഒര് മാസമായിട്ടോളു കൂടിട്ട് റ്യാ. അല്ലെ
ഒരു മിനിറ്റ്ട്ടാ കട്ടയല്ലട്ടാ കട്ടയില്ലട്ടാ കട്ടയണ്ടട്ട ഒര് മിൻറ്റേ ഹലോ ആഹ് പറ. അആഹ് ആഹ് താരാ
കൈഞ്ഞൊ
ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ ആഹ് ആയ്ക്കോട്ടെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് പറ്യാ. ഹലോ
ആഹ്
അതൊരു കോ കോള് വന്നതേര്ന്നേ
ഉം
ഉം
ഉം. എന്താ ആടക്കെ ചോറും, കറിക്കായൊ
ആഹ് ഞാൻ വ്ടെ ഓഫീസ് ലാ
ഏഹ്
എന്താ ജോലി?
ഞാന് ന്റെ ട്രാവൽസ് ല് വർക്കെയ്യ്ണ്ട്.
ഏഹ്
പിന്നെ ഞാന് ഓൺലൈൻ ബിസിനസ് ചെയ്യ്ണ്ട് ട്ടൊ അയിന്റെ എടേ കൂടെ.
ഉം. ആക്കൊ അത്യാവശ്യാണ്.
ആഹ് അതെ അതെ അതെ. ഇത് പിന്നെ അമ്മള് ഇതിന്റെ എടേക്കൂടെ ടൈമിങ്ങ് ൻ്റെ വെർ തേ
ആഹ്
അതെ
ഞാനും എന്റെ എന്താ റിയാ ഒര് ഡയമണ്ട് ലൈഫ് ല്ലേ കേട്ട്ണൊ അഹ്. ഡയമൺ ലൈഫ്. ഡയമൺ ലൈഫെ
പ്പൊ കേട്ട് ട്ടില്ല്യാ. ആഹ് ആഹ് അത് എങ്ങനെയാണ് ഇജ് ങ്ങനെ മാസം മാസം പ്രൊഡക്റ്റ് വാങ്ങണോ?
അത് അമ്മൾ ആവശ്യള്ള നമ്മട് മ് ഒര് ടീമ് ണ്ടാക്കിട്ട് ഓല് സാധനം ക്യാരും നമുക്ക് വര്മാനം കിട്ടും.
ഉം ഉം
പ്രൊഡക്റ്റേ
ആഹ് മൻസ്സിലായി
ട്ട് ണേനൻസര് ച്ചി. പോയൻ്റ്ന ൻസരിച്ചാണ്.
ആഹ് ആഹ് ഞങ്ങൾത് എങ്ങനെയന്നറിയോ? ഞങ്ങൾത് ഒരൊറ്റ തവണയാണ് ഐഡി അടിക്കൊള്ളൂ. അഹ് രണ്ടാ അതും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിന്
ഉം
ന്നെ അമ്മള് പ്രൊഡക്ട് വാങ്ങണ്ടാ, സെയില് ചെയ്യണ്ടാ ഒന്നും ചെയ്യണ്ട.
ഏഹ്
ഞമ്മൾ ടീമിനെ ണ്ടാക്കിയാ മാത്രം മതി.
ആഹ് ആഹ്
മറ്റേത് നമ്മളുണ്ടല്ലോ മാസം മാസം പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇല്ലെങ്കിൽ ഐ ഡി കട്ട് ആയി പോവുക
എന്ത് രണ്ടു കൊല്ലത്തിനേക്ക് നിക്കോ ഒരു ഐഡിയ അടിച്ചാല് ആക്ടിവേഷൻ ചെയ്ത് വച്ചാൽ
ഇത് ഇത് രണ്ട് കൊല്ലന്നല്ലാ അന്റെ ജീവിതകാലം മുഴുവൻ ഐഡി മതി ഒരൊറ്റ ഒറ്റ ഐഡി മതി അത് കാരണം ഇതിലക്ക് നല്ല ആൾക്കാര് വരണ് ഉണ്ട് കാരണം മെയിനായിട്ട് ആൾക്കാർ ഇതിലക്ക് വരണം എന്താണ്ട വച്ചിട്ടാ പ്രൊഡക്ട് ഇങ്ങനെ മാസം മാസം വാങ്ങി സെയിൽ ചെയ്യേണ്ട ആവശ്യം ഇല്ല
ഉം
ഏ നമ്മ ടീമിനെ മാത്രം ഉണ്ടാക്കിയാൽ മതി ആഹ് ടീമ്മ് എത്രത്തോളം ബിസിനസ്സ് കൊണ്ടരുണുണ്ടോ അതിന്റെതൊക്കെ പൈസ നമുക്ക് വരും ഏഹ് പിന്നെ ഒരു ഒറ്റ തവണ ഞമ്മള് രണ്ടായിരത്തി അത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ ഉള്ളൂ ഏഹ് പിന്നെ അതിന്റെ വലുത് വേണ്ടവർക്ക് വലുത് വേണെങ്കിൽ എടുക്കാ അപ്ഗ്രേഡ് ചെയ്തിട്ട് എടുക്കാന്ന് മാത്രം ഏത് ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ചെറിയ പ്ലാനാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപക്ക് ആണ് എല്ലാരും ചെയ്യുന്നത് അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാല് മ്മക്ക് നമക് ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റും കിട്ടും നമുക്ക് എല്ലാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടും അത് കഴിഞ്ഞ് നമ്മളെ കാര്യം സേഫാ പിന്നെ നമ്മള് ടീം ഉണ്ടാക്കക്കാൻ വേണ്ടി അപ്പൊ പിന്നെ ടീമില് എത്രത്തോളം ആൾക്കാാര് ടീമില് വർക്ക് ചെയ്യണ്ട് അവരുടെൊക്കെ ക്യാശ് നമുക്ക് കിട്ടും
ഉം ഞങ്ങ എന്ത്ന്നെ ഓം പോയിന്റി വെച്ചാട്ടാ
ഇത് പോയന്റ് വേറെ കേയറണ്ട് പോയന്റ് വേറെ ഫ്ലൈറ്റ് പസ് എന്ന് പറഞ്ഞിട്ട് വേറെ കയറും അതപോലെ നമുക്ക് ഈ എമൗണ്ട് നേരിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരും ഇന്ന് ഈ വർ ചെയ്തിട്ടുണ്ടെങ്കിൽ നാെ മൂന്ന് മണിയ ആവുമ്പോത്തേന് എന്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടുണ്ടാവും ഡെലി ആണണ്ടോ അല്ലാതെ മാസോ അല്ലെങ്ക വീക്കലി അങ്ങനെയൊന്നുംമല്ല ഡെലി ഉന്ത
ഉം ഞങ്ങക്ക് സാധനം ർക്കണ അനുസരിച്ച് ഞങ്ങളെ അക്കോണ്ട് ക കേറും
മ്മൾ സാധനംർക്കൊന്നും വേണ്ട
ഉം
നമ്മൾ സാധനം ഇറക്കണം പിന്നെ അതേപോലെ ടീമ ഉണ്ടാക്കണ്ടേ
ആഹ്
അതൊന്നും ഇ തീമ് മാത്രം നോയ്ക്കാൻ മതി സാധനേ ഇറക്കണ്ട ഒത്തിരി എത്ര പോര ആൾക്കാരാണ് ഈ ചിറ്റ കാരണം അത്യാവശ്യം നല്ല ഏർണിങ്സും കിട്ടണ്ട് എല്ലാ ഓൺലൈൻ ബിസിനസിലും എന്താണ് അവര് രണ്ട് ശതമാനം മൂന്ന് ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുക്കണത് നമ്മളെ കമ്പനി കൊടുക്കണത് പതിനാല് ശതമാനമാണ് ഏ അപ്പൊ ആഹ് ഒരാള് നമ്മള് ജോയിൻ ചെയ്തിട്ടുണ്ട്ന്നുണ്ടെങ്കില് നമ്മുക്ക് എന്താണ് ആദ്യ ന ഇരുന്നൂറ് പേറും പിന്നെ ഒരാള് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് കേണും പിന്നെ രണ്ടാളും ടെ ജയി ആയി ആവും രണ്ടാും കൂടെ ജോയിൻ ആയിക്കഴിഞ്ഞാൽ നൂറും കയറ അപ്പോ രണ്ടാൾ ജോയിൻ ചെയ്താ നമുക്ക് ഒരു എണ്ണൂറ് രൂപ വേണം മറ്റടിക്ക് അങ്ങനെ പിന്നെ അവര് അവരെത്ര അവര് പിന്നീ വന്ന രണ്ടാൾക്ക് ആൾക്കാരന്നെ ജോയിൻ ചെയ്ത് പോവവാണെന്നുണ്ടെങ്കിൽ അപ്പോയിന്റക്കെ ഇങ്കോ എനി ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കും അവിടെ എന്താണ് ഒരു ദിവസം മുപ്പതിനായിരംക്കെ ഒരു ദിവസം ഉണ്ടാക്ക എട്ട് ദിവസം അവിടെ ഞങ്ങളുടെ ടീമില ഒരു അമീന്ന് പറഞ്ഞട്ടൊരു പയ്യൻ ഇരുപത് വയസായിട്ടുള്ളു ആഹ് പയ്യന ഒരു ദിവസം ഇരുപ നാലായിരം രൂപ ഉണ്ടാക്കി ഒരറ്റ ദിവസം ഇ കാരൻ ഡെലിയും കാണല്ലോ
ആഹ് എന്റെ ഞങ്ങുടെ ഒരു ദിവസം നാല്പ്പതിനായിരം രൂപ ഉണ്ടാക്കാ
ഞങ്ങൾക്ക് മാക്സിമം ഒരു ലക്ഷം വരെ ഉണ്ടാക്കാ ഒരു ദിവസം പക്ഷെ ഞമ്മൾ വർക്ക് ചെയ്യണതിനനുസരിച്ചിട്ട ഇങ്ങനെ നമ്മള് വർക്ക് ചെയ്യണനുട്ട ഞമ്മക്ക് കേറുക
ഇന്ന് പൈസ അടച്ചടാവ ഉം ഇത് ഐഡിയ അടിച്ച മിസ് ആണ് അറിയന എന്ത തന്നെ
മരീ
ഞങ്ങൾത് പിന്നെ ഫ്രീ രജിസ്ട്രേഷനും ഐഡി അടിച്ചാലും ഫ്രീയാ പിന്നെ ആറ്റി വേഷം ചെയ്യാനാണ്.
ഇത് ഞമ്മക്കാ ഞമ്മക്ക്‌ ഇത് ഐഡി അടിക്കാന് ഞമ്മക്കൊന്നും വേണ്ടാ എന്താ അയ്‌ന്റെ ആധാറും ഇമെയില ഐഡിയും മതി. അത്ര മതി ഐഡിയ അടിക്കാനേയ് പിന്നെ നമ്മക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണെങ്കിലാണ് ഞമ്മക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നമ്മക്കൊരു പ്രൊഡക്റ്റ് ഓര് തരുന്നത്. അയ് കഴിഞ്ഞാ കഴിഞ് പിന്നെ വേറന്നുല്ല.
അയ്ല് എന്തൊക്കെ ണ്ടാവല്?
അത് നമുക്ക് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ആണ് ഇപ്പ നമ്മടെ കമ്പനീല് ള്ളത്. ഏഹ് അയ്ല് ഞമ്മക്കൊരു മാസം യു ചെയ്യാനുള്ള നോക്കലോപറ്റൊണ്ട് പണ്ടൊരു ക്യാപ്സോൾ ഉണ്ട്, അത് ഗുളി മരുന്നെല്ലാ നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു സാധനാണ് ഇത് നൂട്രിറി